ഹലോ ഹലോ ആ് ഇവിടെ ഈ റേഞ്ച് എന്താണാവോ കട്ട് യി കേക്കണ അറിയില്ലയ
എന്നിട്ട് ഉണ്ണികോൾക്ക് കൊഴപ്പൊന്ന ഇല്ലല്ലോ ഇപ്പോ
ഇല്ല ഇപ്പൊ കൊഴപ്പില്ല ഇപ്പ ദാ കിടന്ന് ഫോണ് കാണന്ന് വേറെ പണി എന്താ
എഎ
ഒരാള് ഏഴില്, ഒരാള് ആറില്, ഒരാള് ഒന്നില്
ഒന്നില്ലല്ലേ ആഹ്
ഉം അപ്പൊ എട്ടരക്കെ ബസ്സ് വരുവേ
അഞ്ച് ആഹ്
അപ്പ ഈ എട്ടര ആകുമ്പോത്ത് ഞമ്മള് ഇവരുടെ ആഹ് എട്ടര ആകുമ്പതിന് ഇവരെ ഞമ്മള് ഒരുക്കി കൊണ്ടരണം മാറ്റൂടീം മാറ്റൂടീം നിഞ്ഞട്ട അവരു സന്തോഷ്ടത്തിനല്ല അവര് ആർക്ക് നമ്മളിങ്ങനെ പാടണം നീക്കാന
ആ അങ്ങനെയൊക്കെ എണക്കുള്ളൂ അല്ലേ
ആഹ് അപ്പൊ തന്നെ നീക്കാനക്കെ മടിയ ആഹ് അവര് രണ്ടാളും പോയിക്ക്ണ് എട്ടരക്ക് വര ബസ അതൊന്നുമ ഇല്ല കൊഴപ്പൊന്നുമില്ലല്ല കുട്ടികളെ ഡോക്ടറെ കാണിച്ചതേ
ആഹ്
ഹലോ
അവവിടെ വീട്ടിൽ ഇപ്പ ആരൊക്കെ ഇണ്ടവാ ഉണ്ണി മാത്രോ ഉള്ളോ
ആഹ് അങ്ങൻതന്നെ ഉള്ളൂ
ആഹ് ഹ ഭക്ഷണ കഴിച്ച കഴിഞ്ഞാ
ഭക്ഷണം ഞൻ അവർക്ക് യൂണിഫോം മാറ്റിയന് ശേഷാണ് അടി ഉണ്ടായിരിക്കണുന്നത് ഹലോ ആഹ് അപ്പൊ അതൊക്കെ പാത്രത്തിലൽ ആക്കിക്കിരുന്നു അതൊക്കെ ഇപ്പൊ തിന്ന് കണൂ
ഹലോ ഏ ഹ്
വെച്ച
ഹലോ
കറി എന്താ വെച്ചത് കറി ഭക്ഷണത്തിന്
കറി വെച്ചത് ആ അത് മുട്ട കറി വെച്ചത്.
ആഹ്
ഉം കോരി മരിച്ചാണ്ട് മുട്ട മുട്ട കറി ഉണ്ടാക്കി.
നാളികേര ചോദിച്ചുോിക്കോ നമ്മള്
സാധാ പോലെ വെച്ചതാ നാളികര അരച്ചില്ല
ആഹ്
ഉരുളങ്കയും ഉുള്ളിയും ഒക്കെ പാടെ ഇട്ടിട്ടേ
ആഹ് അങ്ങനെയൊക്കെ ഇടോ അതില്
ആഹ് ഉരുളം കേേങ്ങും വെല്ലിയുളിയും തക്കാളിയും പച്ചമുളും ഒക്കെ ഇട്ടിട്ട്
ആഹ് ആഹ് അതെന്തിട്ടിലേക്ക വെറ ചോറിലേക്ക് വെക്കണതാണോ അപ്പ അത് അതേപോലെ വെള്ളയപ്പത്തിലേക്കാ ആഹ് അങ്ങന വെക്കുലേ അഹ് ഞാന് ഉരുലൊക്കെങ്ങിട്ട അങ്ങനെച്ചിട്ടില്ലേട്ടാ ഞൻ ചോദിച്ചതേ
ഏഹ് അപ്പൊ ആഹ് കാട മൂടാന്ന് പറഞ്ഞാ കൂടല്ലേ ചെറുത് കാടമൂടാന്നറിയോ കുഞ്ഞമൂട ല്ലെ കാടമൂട എഹ്
ആഹ് മുട്ട പോലെ തന്നെ കുഞ്ഞി കാട മുുട്ടയാ ഉദ്ദേശിക്കണുന്നത്
ആഹ് അതെ അത് അതാണ് ഉണ്ടാക്കിയത് ഇന്നെ
ആഹ് കാടം ഞങ്ങിവിടെ കാട മുട്ടന്നാ പറയാ
ആഹ് ഇവിടെയാാ തന്നെ പറച്ചല് കാടമുട്ട
അതെ അതെ ആ അത് വെച്ചിട്ട്ണ്ടാക്കിയന്നലെ ഇഞ്ഞ് അവ ര്എപ്പഴ വര്യ എല്ലാ രൊക്കെ എപ്പഴ വെര
അവര് മൂന്നര ഒക്കെ സ്കൂൾ വിടുുള്ളൂ നാല മണിപ്പോ ആ അഞ്ച മണി ആവും ബസ്സ് കുറ ആയിരത്തി അമ്പതൂറുപ്പ്യന്റെ ആണ് ബസ്സ് ബസ്സിന് മാസത്തില് കുറച്ച് ഓട്ടം ണ്ട് വിടന്ന്
ആ
ഉം എവിടെയാണ് അവൻ നല്ല തീരെ റൈഞ്ചില്ല തീരെ റൈഞ്ചി ല്ല തീരെ ല്യ റൈഞ്ച് പോവാണ് തോണ് ന്ല്ലേ
ആ
ഇവിടെ പ്രശ്നല്യ ഇവിടെ
ന്നെ കേക്കാറ് ആഹ
ഈ നല്ല പോലെ കേക്കലില്ലേ
പറഞ്ഞ പറ ആ് എനിക്കേ കേണ്ട്
ഉം ആ അല്ല കട്ടായിട്ടാണ് കേൾക്കണല് മുങ്ങി മുണങ്ങിയിട്ടാണ് കേൾക്കണത്
ഇവിടെ കൊഴപ്പമാ കേട്ടോ ക രീതിയിൽ കേൾക്കണ്ട് ഇവിടെ രാവിലെ സാമ്പാറ് വെച്ചു കാബേജ് ആ പിന്നെ ഇന്നലെ ബിരിയാണി വെച്ചിുണ്ടായിരുന്നു അത് പിള്ളേർക്ക് അത് കൊറച്ച് കൊടുത്തേച്ചു അവർക്ക് സ്കൂളിലേക്ക് ചിക്കന് എങ്കുംന്നും പാടില്ല
ആഹ് ഇവിടെ അത് പാടില്ല
ആഹ അപ്പൊ സ്കൂളിക്ക് കൊണ്ട പോ
ഉം ഉം ഉം ഇവിടെ പൂരി കൊടുത്താഴ്ച്ച തന്നെ മൈക തും കൂടി കൊടുത്താഴ്ച്ച
അതെ
മം
ഇല്ല അവര് പ്രൈവറ്റ് ആയിട്ടാണ് പഠിക്കണതേ അപ്പൊ പിന്നെ ട്യൂഷൻ കൂടി വെച്ചാലേ നല്ല രസം ഉണ്ടാവും ഇതന്നെ വേണം സംഖ്യൻ്റെ പൈസ കൊറച്ചൊന്ന് പോരെ ഏഹ
ആഹ് ഇവിടെണ്ട് അത് കാരണം ൂഷ പിന്നെ ട്യൂഷനെ വീട്ടില്ന്നെ എടുക്കുന്നുണ്ട് ഞാനേ ഹലോ ലോ ഹലോ